ആ ആഹ് എന്തൊക്കെയണ്ട്
ആ ഒക്കെ സുഖം ഭക്ഷണൊക്കെ കഴിച്ചോ മഴ ഇന്ന് രാവിലെ ഒരു പതിനൊന്നണി ആയ- ഉം പതിനൊന്നണിക്ക് ഉണ്ടയിനി ഇപ്പം നല്ല വേയിലാ
ഏ ഞങ്ങൾ ഉം ഇതുവരെയും വെയിലായിനി ഇപ്പം മഴേ
ഏ നല്ല മഴണ്ടോ?
നല്ല മഴൊന്നുല്ല ഒരു ചാറ്റൽ മഴ
അ്ഏ ശരി ഇവിടെപ്പം നല്ല വെയിലാ
ആ പിന്നെന്താ ഭക്ഷണൊക്കെ കഴിച്ചോ ആഹ് ഭക്ഷണം കഴിച്ച് ആ അപ്പൊ പിന്നെ പോയി വന്ന് റെസ്
അങ്ങനെ ബസ്റ്റിലാണ്. അപ്പൊ അങ്ങനെ പണി ഒക്കെ ക എൻക്ക സുഖംതന്നെയാണ് കല്യാണ- ഏഹ് എളമൻ്റെ മോളെ
അഹ് ശരി
ആ അപ്പൊ ആടൊക്കെ എല്ലാരും പാടെ പോയി എന്നിങ്ങനെ ഇരിക്കാ നിങ്ങക്കെന്തയിനി ഫുഡ്?
ഞങ്ങൾക്ക് ചരങ്ങ താളിപ്പ് പിന്നെ ഒണക്കലീന്
ഓ ഓൺ അയ് ശരി
പിന്നെ മത്ത മത്തൻ്റെ ലോണ്ട് ഒരു പ്പേരി വച്ചു
ഓ അയ് ശെരി നല്ല ഇതാണല്ലോ. ഒണക്കല്ണ്ടായാ പിന്നെ ഉപ്പേരിന്റെ ആവശ്യല്ല.
അത്ണ്ടായപ്പ അയ്ന്റെ ആവശ്യൊന്നില്ല മത്തന്റെല എല ഇവിടെ ഉണ്ട് ഇഷ്ടം വേണോ അപ്പം പിന്നെ എലോണ്ട് തേങ്ങയും പച്ചള്ളും. ജാക്കറ്റ്ങ്ങനേണ്ട്?
ആഹ് ആഹ് അ ശരി ആഹ്. രസാണല്ലോ മക്കൾക്ക് പ
ആഹ് മാ മക്കൾക്ക് ചെലോർ പറ്റും ചിലോർക്കല്ല പറ്റ്‌ണോല് ഇഷ്ടള്ളാല് തിന്നോട്ടെ ഇഷ്ടല്ലാത്തോര് മറ്റേതും തിന്നോട്ടെന്ന് വിചാ-
ആഹ് അത് ശരി ആഹ്. അല്ല ഓര് ക്ക്‌ വീട്ടിലുണ്ടവുമ്പോളല്ലേ ഉള്ളു അല്ലെങ്കി പൊറത്ത് പോവാനായി നിവർത്തി ഇല്ലാലോ പൊറത്തത്ത ഭക്ഷണം ക്കയക്കെല്ലേ സ്കൂളി പോണം കൊണ്ട് കൊ
പോണ കണ്ട് അപ്പോൾ അവധിയൊക്കെയല്ലേ പിന്നെ ചെറിയൊരു കുട്ടിയുണ്ട് യു കെ ജി പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആഹ് യു കെ ജി ലോരുട്ടിയുണ്ട് പ്ലസ് വൺ പ്ലസ് ടുലെ റട്ടി ഉണ്ട് പത്താം ക്ലാസിലെ റട്ടിണ്ട്
ഏ പ്ലസ് ടു കഴിഞ്ഞാ
ണ്ട് ഉം പി ജി ക്ക്‌ പടിക്കണ ഒരു മോളും ണ്ട്
അയ്ശരി നാലഞ്ചാംണ്ട് ല്ലേ
നാല് മക്കള
ന ആ ലോക്കള ആ ഇപ്പ നാല് മക്കളാ നാല് പെൺകുട്ടികള്
മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ ആളാണ് ഇപ്പൊ പി ജിക്ക് പഠിക്കണത്
ഏ അയ്ശെരി കുട്ടിളുണ്ടോ
ഒരു കുട്ടിണ്ട്
ആ അയ്ശ
ഒന്നര വയസ്സായ കു ട്ടിണ്ട്
ഉം നിങ്ങളടുത്താക്കി പോലേകു
അല്ലല്ല ഓ പിന്നെ പോ പഠിക്കാൻ പോവില്ലൊന്നില്ല ഓള് ഡിസ്റ്റൻസ് ആയിട്ട് പഠി പ്പം എക്സാം ആണ് ഉം എക്സാം ആണ് ല്ലെ പോവലുണ്ട്
ആ ശരി അപ്പോ ആ മാരടത്താക്കി പോകുമ്പോ എപ്പള ഉച്ചന്റെേഷോ രാവിലെ പരീക്ഷ
ന്റെഷയക്കാരം ചെൽപ്പം രാവിലെക്കാരം ഓനെ ന്നെ ഇന്ന ഇന്ന ഓള് അവിടെ പട്ടമ്മാനെ അമ്മായിമാന അവിടെയാണ് ഓ അധികം ഓ നിക്ക
ഞമ്മൾ ഇങ്ങ് എത്ര ഓരെ പൊന്നുപൊലെ നോക്കിയിട്ടും കാര്യലൃ
ആ പിന്നെ ഇന്റെ കുട്ടീനേ എനിക്കൊരു നാല് വയസ്സായ കുട്ടിയുണ്ട് നാലര നാല് വയസ്സായ കുട്ടിയുണ്ട് എൽ കെ ജി പഠിക്കണകുട്ടിയുണ്ട് ഓനോളുആയിട്ട് ഭയങ്ക ചെല വികൃതിയായിട്ട് എപ്പോഴും കര
ആ ഞമ്മക്ക് ഒന്നും പറയാൻ വയ്യല്ലോ രണ്ടൊരു സൈസല്ലേ
ആ രണ്ടു പേര് മ് ഇതാണ് ഓള് നല്ല വികൃതിയാണ് ഓള് പിന്നെ ആൺകുട്ടികളെ മാരി നല്ല വികൃതിയാണ് അപ്പൊ ഓള എന്താ കാട്ടന്ന് വെച്ചാ അതൊക്കെ മറ്റോനും കാട്ടും പിന്നെ രണ്ടാളും പാകട്ടെ അരാളെ എന്തെങ്കിലും ത്താ അത് മറ്റോന് വന്നിട്ട് ഇത് ഭയങ്കര കര ആ കയ്യുല ഒരാളെ കൊണ്ട്
അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മക്ക് കാ വെയ്യല്ലോ രണ്ടാളും പറഞ്ഞ അടിച്ചുതാക്കാൻ പറ്റുലല്ലോ ചെറിയ നോട്ടല്ലേ ആ നാല് നാലര കാരണം ക്കപി പ്രാന്തിന്റെ മുറുക്കം തന്നെ
അതന്നെ നി എവിടക്കേലും എവിടക്കേലും പോകുവാണെങ്കിലും എവിടക്കേലും പോവുവാണ എങ്കിലും അങ്ങനെ തന്നെണ് ഓആനെ നോക്കാനൊന്നും ഒഴിവ് എന്ക് ൻറെ കുട്ടിനെ തന്നെ നോക്കാൻ ഒഴിവുണ്ടോ എന്നിട്ട് ഓള് പറയും ഉമ്മ കുട്ടീനെ എടുക്കൂല എടുക്കൂല അറിയാം പെട്ട ഓളെ തന്നെ നോക്കേണ്ടി വരും അപ്പം പിന്നെ
അതല്ലതെ ഇവിടെ വന്നാലും ഓൽക്ക് അധികം പണി രണ്ടുട്ടരും ഇതാകുമ്പോ ഓളോ ഐ ഓളൊ ഒന്നിനെ മാത്രം നോക്കിയാൽ മതിയാവും
ആ അവിടെ ആവുമ്പോ ഒരാളുണ്ട് രണ്ട് വല്ലൃയമാര് ഒരു അമ്മായിമ്മണ്ട് അമ്മായിയമാന്റെ ഉമ്മയുണ്ട് അപ്പൊ കുട്ടീനെ നോക്കാ അവർക്ക് ഈ ഒരു കുട്ടീനെ ഉള്ളേനും
ആ അപ്പോൽക്ക് അവിടെ സന്തോഷത്തിൽ കയൃം അതല്ലത് ഇവിടെ ഇപ്പ ഞമ്മളെ മക്കളെ പിരെേ നോക്കണം പറഞ്ഞത് അവസ്ഥ
ആഹ നമ്മളല്ലാം നോക്കി നോക്കി പിന്നെ ഒന്ന് റസ്റ്റ് ചെയ്തും നമ്മൾക്കെ അപ്പ പിന്നെപ്പ വളെ സ്കൂള ചേർത്തിക്കണ് സ്കൂളിച്ച പോകുമ്പോ കുത്ത കോഗോളം നല്ല തിരക്കാരാണ് മ് അതി പോ പോവണം തന്ന ഓലെ പറഞ്ഞേക്കണം തിരക്കും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടത്തെ പണിയപ്പക്കിനോട് വരാനായി
ആ ഓല ഓല പറഞ്ഞച്ച ആവ പോോക്കണന്നെ ടൈം ആയി പിന്നെ നമ്മ ഒന്ന തുടങ്ങ ചോറുംാറുംളി നാന എല്ലാം കഴിച്ച ആ കഴിഞ്ഞ് രണ്ടര മൂന്നണിയുമ്പോക്കല് വരാനും അതല്ലത് പിന്നെ പറയില്ലത് ശനി ഞായറുംല്ലേ അയലാറല്ല തിര കേക്കാരോ
മ് പിന്ന ഒക്ക എത്ര ആക്കലാം
എനിക്ക് നാല് പെൺകുട്ടികളാണ് ഒരാൾ എട്ടിലാണ് ആ രണ്ടാള കല്യാണം കഴിഞ്ഞന് മൂന്നാമത്തോളം പ്ലസ് ടു കഴിഞ്ഞന് നാലാമത്തോടെ എട്ടിലാണ്
ആ ആ
നമുക്ക് മൂന്നാമതോളും ഡിഗ്രി ഫൈനലാണ് കൈ ആണ് മറ്റേ വെല്ലുവിള് പഠിക്കാന രണ്ടാമത്തോളേ കല്യാണം കഴിഞ്ഞന് ആ അടന്ന് പോവയാണ് ആ
ആ വെളി അങ്ങനെത്തന ഡിഗ്ര ഡിഗ്രി ഫസ്റ്റ്യർ ആയന്ന് കല്യാ കഴിഞ്ഞാണ് പിന്നെ അവിടന്നെഓലന്നെ പിക്ക ഡിഗ്രി പൂർത്തിയാ കേക്കണൊക്കെ മ് പിന്നെ കുട്ടികള ആാരും വീട്ടിലിരിക്കണില്ലല്ലോ എല്ലാരും പഠിക്കാണ്
ഏ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ നല്ല പൈസ വേണം
മ് ഞമ്മളെക്ക കൊണ്ട് കഴൂല അപ്പം പിന്നെ നമ്മളൊക്കെ കൊണ്ടിട്ട് കയ്യൂല്ല പഠിപ്പിച്ച അപ്പം പിന്നെ കെട്ടിയല് പഠിപ്പിക്കാ അറിയുമ്പോ നമ്മള് പ പഠിപ്പിച്ചോട്ടെ അതന്നെ ഓരിക്കന്നെല്ലേ പഠ കാര്യം നമ്മ
മ് അത്രേ ഉള്ളൂ ഞമ്മൾ പെന്ന് കൊടൂത്ത് വിടവോളം ഓന് നമ്മള് പഠിപ്പിക്ക പിന്നെ ഓന് ഇഷ്ടത്തിനുരിച്ചു ആയിക്കോട്ട അല്ലാതെ
അതന്നെ രണ്ട മൂന്നാല് മക്കളെ പറഞ്ഞേക്കുമ്പോ തയ്ണ ഇല്ലേ
ഏത് ഗവൺമെന്റ്ഞ്ഞിട്ടും വരല്ലോ മാസ സംഭവക്കണ ഒരു സംഖ്യ വരുന്നില്ല ഒതക്കെ കൊടുക്കൻ ഉം പിന്നന്നെ ഗവൺമെന്റിൽ തന്നെ ഓലെ കമ്പ്യൂട്ടർ ഫീസ ആയിട്ടും വിസായിട്ട് മറ്റേ വിസ് അതാ ല്ലത് പിന്നെ മാസം മാസം ആ മാസം വണ്ടിക്ക് പറഞ്ഞേക്ക് ക്കണേൽ അത് വേറൊരു എണ്ണൂറോ അഞ്ഞൂറ ഒക്കെ ആയിട്ട് വരും വേറെ അങ്ങനെ അങ്ങനാണ് കഴിഞ്ഞു പോണണ്ടത് ലും ഉപ്പാർക്ക് അവത് ഉണ്ടാവോള ഓലക്ക് നോക്കാം അത്രേ ഉള്ളു മീൻ കച്ച ച്ചതാണ്
ആ ശരി ആ ആ ആ
അല്ലാതെ ഇന്തൊന്നുമില്ല രാവിലെ സുബക്ക് നാലുമണിയുമ്പോക്ക പോകവും രാവിലെ പത്ത് പതിനൊന്ന്ന്നെയ എത്താന്
ചേറിന്ന വരുലേ
ആ രണ്ട് രാവിലെ പത്ത് പതിനോണി ബുക്കണ കയിയും പിന്നെ ഉച്ചന് ശേഷം പോവയില്ല അങ്ങനെ പോയലുള്ളു ആ രാവിലെ പോലുള്ളൂ മറ്റുകൾക്ക് ഉറങ്ങാനും ടൈമല്ല ഇല്ല ആൺകുട്ടികളല്ല ഓല കയ്യോട് കിട്ടീട്ട് തന്നെ മാ അ നഞമ അല്ലാതെ നമ്മള് വേറെ ബിസിനസ് ഒന്നും നമ്മ പെണ്ണൊക്കെ പണിക്ക് പോയാലും ദഗീനില്ലാന്ന്
കഴിയുന്നില്ല അത് ശരിയാണ്
ഇക്ക പിന്നെ പറയണ
അതന്ന
കണല്ലോ നാലല് കുട്ടികൾ പഠിച്ചാലും ഉണ്ടായ പിന്നൊന്നും പറയാലേല്ലോ അതല്ലത് എന്താ രാ
എറ ആ രാത്രി ത ത നീ ചോറൊക്കെ കായി ഞാൻ ചോറ് രാവിലെ അങ്ങനെ ഒന്നായി ക്കല് മഴറ്റ കണുക്കാണ് പിന്നെ റേഷൻ കഡ ത റേഷനരി പതിയമ്പൾക്കിനേ
ആ ചെലപ്പുണ്ട് വൈകുന്നേരം അമ്മക്കണ ഒരു വാസന വരും ചോറിനിലേ
അപ്പം പിന്നെ ഞാന് വൈകുന്നേരം ഇനി കുറച്ച് കുക്കറിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെട് വെച്ചൽ കറി ഇതൊക്കെണ്ടാവും പിന്നെ ആയി മുന്നേര എന്തെങ്കിലും ചെല തട്ടിക്കട്ടുള്ളരു കൂട്ടാണ് എന്തെങ്കിലും
ആ ആ മതിയല്ലോ രാത്രിയൊക്കെ പിന്നെ ആർക്കും ഒന്നും വേണ്ടല്ലോ ഉം ചപ്പാത്തിയോ ഉപ്പുമാവോ ഉം ഉം പഴമോ മുട്ട ഉം അത്രന്നേ ഉള്ളൂ രാത്രിയത്ത അങ്ങനെ ഉള്ളൂ നേരത്തെ കഴി
ഉം ആ നേരത്തെ കഴിക്കുബ ഭക്ഷണം ഞങ്ങള് മഗ്‌രിബിന് ബാ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ വലപ്പാക്ക് വേ കിട്ടണം പട്ടി ഷോകാറ ഉണ്ടായി സിലിനനക്കാണ്ടാവക്പോളെ അപ്പൊ വേകാണ് ഏഴ് മണിയാവു അപ്പം പിന്നെ ഓര് കഴിക്കുമ്പോ എല്ലാരും അത് എന്ന പിന്നെ ബക് വയനാട് കളിയ നാട് പോയ കുട്ടികൾക്ക് വായിക്ക ഇദേ പിന്നാ ഉറങ്ങ ഉറങ്ങിയാ മതി തിയല്ല
ആ ആഹ് ആ ഉം പിന്നെ നമുക്ക് അടുക്കളായിട്ട് കഴിഞ്ഞ് പോരാം നമ്മൾത് കഴിഞ്ഞ പിന്നെ എല്ല റെസ്റ്റ് കഴി മല നീട്ടി ഇരിക്കണത് പകലൊക്കെ പണി തന്നെയല്ലേല്ലത്
പഠിപ്പിക്ക ഓടെ കുട്ടീനെ ഏതാലും വായിച്ചാലും മരണംങ്ങാണ്ട് അങ്ങനെ അങ്ങനെ ഏതായാലും നമ്മക്ക് പത്തണി പ ഇത്ര പോളെ അമ്മക്ക് വന്നെ
ആ അതാവും എങ്ങനെ ആയാലും നേരത്തെ എണീക്കും വേണ്ടേ എന്ന കൊട്ടാട്ടോ എന്നാ ശരി
വാ
ഓ സ